കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എ എന്തെടുക്കവാ
ചുമ്മായിരിക്കുന്നു
ആഹ് പിന്നേ പഠിക്കാൻ പോയില്ലേ
പോകണം
ആഹ് പി എ സി ആണോ പഠിക്കുന്നേ
ആഹ് പി എ സിയാ പടിക്കുന്ന
എവിടയാ നിങ്ങള് പഠിക്കാൻ പോന്നേ
ടിപ്സില്
കൊട്ടാരക്കരയോ
ആഹ് കൊട്ടാരക്കര ടിപ്സില്
കൊണ്ടുവന്നോ
ആഹ്
പിന്നെ പഠനംക്കെ എന്തായി
പഠിച്ചോണ്ട് ഇരിക്കുന്നു എക്കമ കേൾക്കാറ
ആഹ് ആഹ് വണ്ടി സൗണ്ട്ക്കേക്കുന്നു മാറി നിന്നേ വണ്ടീടെ ഒക്കെ സൗണ്ട് കേക്കണ് മാറി നിക്കണേ ഞാനിവിടെ പുനലൂര് വരെ വന്ന്‌ ലൈബ്രറി വരാണ് ആഹ് എനിക്ക് ഒരു പ്രോജക്ട് ചെയ്യാനുണ്ടായിരുന്നായിട്ട് അപ്പം പുതിയ കുറെ ടെക്സ്റ്റ് ഒക്കെ എടുക്കണമായിരുന്നു അതിന് വേണ്ടിട്ട് വന്നതാ
ഉം എന്നാ അതിന്റെ എക്സാംമാ
ആഹ് എക്സാം ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ക്കേ ആയിരുന്നു പിന്നെ അവസാനം മാറ്റി വെച്ചു പുതിയ ഡേറ്റ് വന്നിട്ടില്ല അപ്പൊ അതിന് മുന്നേ നമ്മളൊരു പ്രോജ ട്റ്റ് വെക്കണം
ഈ വർഷം തന്നെ കാണോ എക്സാം
ആഹ് അടുത്ത രണ്ടു മാസത്തിനിടക്ക് കാണും അപ്പൊ അതി ഇടക്ക് ഒരു പ്രോജക്റ്റ് വെയ്ക്കണം ആഹ് ഈ സെമൂടെേ ഉള്ളൂ ലാസ്റ്റ് ഫോർത്ത് സെമസ്റ്റർ
എക്സാം
ഉം എക്സാം ഫീസ് അടച്ചു ആയിരത്തി മുന്നൂറ്റി എൺപത്
അല്ലാതെ സംസ്കൃതി നേ മുന്നിട്ടടയ്ക്കണം
വേറെ അടക്കണം എക്സാം ഫീസും വേറെ അടക്കണം മൊത്തത്തിർ പതിനേഴ് അഞ്ഞൂറ് അത്രയും രൂപയാവും
പിന്നല്ലാതെ അട
ക്ലിയർ ആവുന്നില്ലാ ഏട്ടോ മാറി നിക്കണേ
റോജിന്റെ നമ്മള് റോജിന്റെ ഒക്കെ നമ്മൾ അടിക്ഷണൽലായിട്ട് എടുക്കല്ലയോ
പ്രോജക്റ്റ് ഒന്നെങ്കിൽ നമുക്ക് എഴുതി വെക്കാം അല്ലെങ്കിൽ നമുക്ക് വേഡില് ടൈപ്പ് ചെയ്ത് ഫയൽ ആക്കി സബ്മിറ്റ് ചെയ്യാ
അതല്ലേ എളുപ്പം മേടിച്ച് കഴിഞ്ഞാ അത്രയും എഴുതണ്ടാലോ
എഴുതാം എഴുതിയില്ല അത് എൺപത് പേപ്പറ്
പക്ഷെ വേഡ് ചെയ്യാൻ അറിയാന്നവർക്ക് അതാ എളുപ്പം ലാപ്ടോപ്പ് ഉള്ളവർക്ക്
ആഹ് ആഹ്
അതാ എളുപ്പം ടൈറ്റിങ് സ്പീഡും ഉണ്ടെങ്കില് പെട്ടെന്ന് ചെയ്യാനും പറ്റും
പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വീടില് ചെയ്തട്ട് പിന്നെ കുറേ പിള്ളേരെ എഴുതിയവരുണ്ട് ഒത്തിരി പേര്
എനിക്ക് സൗണ്ട് ക്ലിയർ ആകുന്നില്ലാട്ടോ
എനിക്ക് സൗണ്ട് ക്ലിയർ ആവുന്നില്ല ഇപ്പഴോ
ഇപ്പം ഓക്കെയാ
ആഹ് അപ്പം വെട്ടും തിരുത്തും ഒന്നും പാടില്ലാന്ന് എഴുതി വെക്കുന്ന പിള്ളാരുണ്ട് അങ്ങനെ ഒരു ഗൈഡിനെ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യണമായിരുന്നു ആ ഗൈഡിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ പ്രോജക്ട് ചെയ് വേണ്ടുന്നത് അപ്പൊ ഫുള്ള് നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗൈഡിനെ കാണിക്കണം
ആഹ് നമുക്ക് സീ മാർക്ക് ആയിട്ട് കിട്ടുവില്ലിയോ
ആഹ് സീ മാർക്ക്‌ ആയിട്ട് കിട്ടും മൂന്ന് മാർക്കിലാ എഴുപത് മാർക്ക് നമ്മുടെ പ്രോജക്റ്റിന് ബാക്കി മുപ്പത് മാർക്ക്‌ വൈവ ഉണ്ടിതില് അതിനും കൂടെ ചേർത്തിട്ട് അമ്പത്
നൂറ്മാർക്കില്
പിന്നെ അല്ലാതെ ആഹ് കിട്ടില്ലേ
ഇപ്പം നമ്മള് ഡിസ്റ്റന്റ് ആയിട്ടാ ചെയ്തെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ ഡിസ്റ്റന്റ് എന്ന് കാണിക്കത്തില്ലേ
ഒന്നും കാണിക്കത്തില്ല
കാണിക്കത്തില്ല അപ്പം അത് വാല്യൂഡാ അപ്പം നമ്മളല്ലാതെ പഠിച്ചന്ന് പറഞ്ഞാ മതി
ഉം അല്ല എന്നാലും ശ്രീനാരായണഗുരുവിന്റെ അല്ലേ സർട്ടിഫിക്കറ്റ് അപ്പം അറിയാൻ പറ്റും
പക്ഷെ അതില് ബി എഡും എം എഡും ഇല്ല കേട്ടോ ഞാൻ നോക്കി
ബി എഡും എം എഡും ഇവിടില്ല
അവിടില്ല ഇഗ്നോയിൽ യിലും ഇല്ല ഈ എം ജി യൂണിവേഴ്സിറ്റി ഉണ്ടോന്ന് ഒര് സംശയം എവിടാ ഇഗ്നോയിൽ ഇല്ല ഞാൻ നോക്കി എടി ഞാൻ വിളി
ആന്നോ
ഇഗ്നോയില് ഞാൻ വിളിച്ചു ഒരാള് എനിക്ക് നമ്പര് തന്നായിരുന്നേ ഞാൻ വിളിച്ച് ബി എഡ് ഇല്ല
ബി എഡ് ഇല്ല ആഹ് ആഹ് ആഹ്
അവർക്ക് ആ സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല
ആഹ് ആഹ് ആഹ്
എല്ലാരും റെഗുലറ് ആയിട്ട് ചെയ്യുന്നവരാ കൂടുതലും
അല്ല് അല്ലെങ്കി എങ്കിലും ഈ ബി എഡും ഡി എൽ എഡൊക്കെ നമ്മൾ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂടല്ല ആഹ് നമുക്ക് പി ജി എടുക്കാം പക്ഷെ അല്ലാതെ എടുക്കുന്നത് വാല്യൂഡ് അല്ല അങ്ങനെ കിട്ടത്തൊന്നും ഇല്ല അവർക്ക് തന്നെ അറിഞ്ഞുകൂടേ അപ്പൊ പഠിപ്പിക്കാനും അറിയത്തില്ല നമ്മള് എക്സാം മാത്രമല്ലേ എഴുന്നുള്ളൂ
അതെ
അതുകൊണ്ടത് പാടായിരിക്കും
അപ്പം പാടായിരിക്കും അപ്പം ബി എഡ് എടുക്കുന്നില്ലേ ഇനി ലോട്ടറി ഇന്നലത്തെ നോക്കി ഒന്നും അടിച്ചില്ല അപ്പൊ ഇനീപ്പോ ബി എഡ് എടുക്കുന്നു എം എഡ് എടുക്കുന്നുണ്ടോ
തീരുമാനിച്ചില്ലടേ തീരുമാനിച്ചില്ല കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാല്യൂഡ് ആണോ അല്ലെ ആദ്യം അന്വേഷിക്കണം പി എസ് സിക്കകത്ത് നോക്കണന്ന് വിചാരിച്ചു പക്ഷെ മറന്നുപോയി ഞാന്
ഉ
നോക്കിയിട്ടേ ഞാൻ ചെയ്യുന്നുള്ളു ചുമ്മാ പൈസ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ട് വർഷം ആറ് മാസം മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് ഇത്രയും രൂപ നമ്മള് കൊണ്ട് കളയുന്നത് അ പാടല്ലേ
ഉ
അതുകൊണ്ട് അന്വേഷിച്ചിട്ട് അത പിന്നെ ഞാൻ അവർ വിളിക്കുമ്പോൾ അവര് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല എനിക്ക് മെസ്സേജ് മാത്രം അത്ര തിരുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ടെസ്റ്റ് അയച്ചാൽ മതിയ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ട്രാവലി ആണ പറഞ്ഞ അപ്പോതെനി തിരിച്ചരു മെസ്സേജ് ഇട്ടേക്കുന്നത് വേറെ ദിവസം വിളിച്ചത് പറ ഞാൻ എക്സമിലാണെന്നെന്ന്
ഓ
ഞാൻ പോയി നോക്കിയപ്പോ അവിടെ ഒരു ഓഫീസുണ്ട് ഒരു കടമുറിയാ
ഹണ്ണ്ട സോര രയാ
അല്ലടാ ഈ എമ്മടിന്റെറെ
അതെവിടാ
ഴിപ്പാട്
ആഹ
ഞാൻ പോയായിരുന്നു ഒരിട്ടം ഇവിടെ എഴുന്നതിന് മുന്നേ പോയ ഞാൻ വന്ന സമയത്ത് പോയായിരുന്നു
ഉം
ഓണം എന്തെങ്കിലും സൈഡ ആയിട്ട് ചെയ്യണെന്നുണ്ട്
ഉം പി ജി ചെയ്യുന്ന വേറെ ഏതെരു വിഷയം
പിക്ക പി ജി ചെയ്ത് കഴിഞ്ഞ പി എസ് സിക്കകത്ത് ആട് ചെയ്ത് പ്രശ്നം വന്നില്ല എന്നെ ഈ ഇന്റർവ്യൂവിനൊക്കെ കൊടുക്ക നക്കുമ്പരാ ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊടുത്തായിരുന്നല്ലോ ഇവിടെ അപ്പം അവർ ചോദിച്ച എന്തുകൊണ്ട് ഫിസിക്സ് പി ജി എടുത്തില്ല സോഷ്യൽ ളജി എക്കാനുള്ള റീസൺ എന്തോ ഓരോ സബ്ജക്ട് എന്തിനായിട്ടും ചോദിച്ചു
കാര്യ വച്ചു
അവിടുത്തെ സാറ ഇന്റർവ്യൂവിന് ഞാൻ പോയെന്ന് പറഞ്ഞല്ലേ ഞാനിവിടെ ഒരു സ്കൂളിലാണ് ഫിക്കോണോ ഫെക്കോണോങ്ങണ്ട് പറഞ്ഞ എവിടുത്തെ
ഉം ഉ ഉ
അവിടെ ചോദിച്ച് ഫിസിക്സിന്റെ തന്നെ പി ജി എടുക്കൻ എന്താ സോഷ്യോളജി വേണ എന്ത ഉള്ളല്ലോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ സമയത്ത് കല്യാണം ഒക്കെ ആയിരുന്നു പഠിക്കാനായിട്ട് ഒന്നും പറ്റില്ല നടത്തി വിട്ട്
ആഹ ഉ് ഹ
ഇനി അതൊക്കെ
നമ്മക്ക് ഇഷ്ടുള്ള പിന്നീ നമ്മള് റെഗുലർ പഠിക്കണംന്ന് പറഞ്ഞത് നടക്കത്തില്ല അത്രയും സമയം പോ ജോലി അല്ലേ
ഇനി എന്തായാലും ടെറ്റിനന് പഠിക്കുക രണ്ട് മാസം കഷ്ടപ്പെട്ടാ കിട്ടൂലാണ്
ഉ ഓക്കൊ പിന്നെ സൈല കൂടെ പോയാലും കൊഴപ്പം
അതെ പിന്നെ ഞാൻ വിചാരിച്ചെടി നീ വിചാരിച്ച ഈ എൽ ഡി ഈ തൊഴിൽ രീതി ഉണ്ടല്ലോ തഴ ക്കത്തുള്ള ഈ മാത്സും സയൻസും ഒക്കെ ഒന്ന് എടുത്ത നോക്കണം കേട്ടോ
ഉ ഉം ഉ
ഞത് പറയണമെന്ന് പറഞ്ഞിരിക്കുക ഒരു ലൈബ്രൽ ഒരു ചേട്ടൻ വരുമ്പോൾ ആ ചേട്ടൻ അത് തന്നെ നോ നോക്കത്തുള്ളൂ അതിന്റെ മാത്സ എടുു നോക്കും സയൻസ് മലയാള റിവേസ് ചെയ്യാം അതുപോലെ മ അനുവണ്ണനും എന്നോട് പറഞ്ഞ് ഈ തൊഴിൽ വിധിക്കാത്ത വരുന്ന ചോദ്യങ്ങളെല്ലാം ചെയ്തു നോക്കണമന്ന് മനോുവണ് തൊഴില് ഒരു പുസ്തകം വാങ്ങിക്കാാന് പോലും മനുവണ്ണന്റെ പൈസ ഇല്ലായിുന്ന മനവണ്ണന് ഈ എവിടെയെങ്കിലും കിട്ടുന്ന തൊഴിൽവീതിക്കനടുത്ത് ന്യൂസ് പേപ്പർനാത്ത എഴുതിപ്പ പിടിച്ചത്
ഹ ഹ് ഹ
പങ്ങനെ നോണം ഏറെ കുറെ ക്വസ്റ്റ്യൻസ് അതിൽന്ന് വരുമന്ന്ിറങ്ങി
ഉം അത് നോക്കാം നീ അഗ്രശോ ഒക്കെ കംപ്ലീറ്റ് ആവാറായോ പഠിച്ചത്
എന്ത
ഏകദേശം ഒക്കെ പഠിിച്ചു കംപ്ലീറ്റ് ആവാൻ കഴിയോന്ന്
ഇല്ല തുടങ്ങിയതല്ലേ ഉള്ളൂ
ട തുടങ്ങിയതേ ആരുന്നുോ
തുടങ്ങിയേയള്ളൂ ആദ്യം പഠിച്ചതൊക്കെ ഞാൻ മറന്നു പോയി അന്ന് പഠിച്ചേക്കെ അന്ന് ഞാൻ രണ്ടു വർഷം മുന്നല്ലേ ഞാൻ എഴതിയതെ കഴിഞ്ഞീയില നാട്ടിലല്ല അതിന്റെ മുന്നേ വർ പം ബിദുവിനന് സുഖമ ഇില്ലായിരുന്നു അങ്ങനെ എഴുതി അപ്പോ രണ്ട വർഷവുംേ ഞാൻ എഴുതിയിട്ട് രണ്ടു വർഷവും ഞാൻ എഴുതിയില്ല വിനീത് എഴുതി വർഷവും ഞാൻ എഴുതിയിട്ടില്ല അവള എനിക്ക് ചോദ്യപേപ്പര് കൊണ്ട്ു തന്നെ
ആഹ ആ് ആഹ
പിന്നെ ഒരു വട്ടം ആരും എൻറടുത്ത് റിസൾട്ട് ചോദിച്ചെങ്കിൽ ഞാൻ തോന്ന റിസൾട്ട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എഴുതിയില്ലന്ന്
ആഹ് ആഹ് ആഹ ആഹ് ആഹ ഓക്കേടാ എന്നാ ശരിെന്നാ
ആ ഓക്കെ
ഓക്കെ ആഹ